ആഹ് സുഖമായിട്ടിരിക്കുന്നു അവിടോ
ഇവിടെയും സുഖം രാവിലെ എന്തോ ആയി
രാവിലെ ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല കഞ്ഞിയായിരുന്നു കുടിച്ചെ
എന്തോ പറ്റി
എന്തോ പറ്റി പനിയാണോ ആഹ് പനി അവിടെയോ മോള് പോയില്ല മോൾ ഇവിടെ ഉണ്ട്
ഇവിടെ ഇന്ന് ആഹാരംന്ന് പറയുന്ന ദോശയും സാമ്പാറും ആയിരുന്നു
ഉച്ചയ്ക്കലത്തേക്കോ
ഉച്ചക്കലത്തേക്ക് പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പോണ്ട് പിന്നെ സാമ്പാറും ചോറും
മീ എന്താ മീനാ കിട്ടിയേ
ചൂടാ ഇപ്പ എന്നും ചൂടയാ
ആ ഇവിടെം അതുപോലെ എന്നും ചൂടയാ ഇവിടെയും ചൂടെയൊണ്ട്
ഇപ്പം മീന് ഭയങ്കര വിലയും അല്ലയോ
ആഹ് അതാ ഇന്ന് സ്കൂളില്
ലഹരിക്കെതിരായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പ വീട്ടിലോട്ട് വന്നതേ ഉള്ളു
തൂഫാൻ ദൗത്യമാണോ
ആഹ് തൂഫാൻ ദൗത്യവാ പുതിയ സർക്കാര് കൊറെേ പദ്ധതി ഇറക്കുന്നുണ്ടല്ലോ
ല്ലോ ആഹ് വളരെ നല്ലൊരു കാര്യം തന്നാ അത്
ഒരുപാട് കേസുകള് പിന്നിപ്പം
ആ ഓരുവന്ത് ലഹരി എതിരെയുള്ള പ്രവർത്തനങ്ങളായിട്ട് നടക്കുന്നുണ്ട് ആണാണ് ഒരുപാട് കുട്ടികളേ ലഹക്ക് അടിമയാവല്ലേ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുവല്ലോ
പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നേന്ന് പറഞ്ഞാ പെൺകുട്ടികളാ
അതാ കൂടുതലും പെൺകുട്ടികളായി ആ പഠനത്തിനും ഒക്കെ ആയിട്ട് വിദേശത്ത് പോകുന്ന നല്ല ഏഹ രീതിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാ പിന്നീട് ഈ ലഹരി ലഹരി കേസുവായിട്ടൊക്കെ പിടിക്കുന്നത്
ഏത് കേസ് എടുത്താലും പെൺകുട്ടികളാ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും അവർക്ക് ഇതിനുള്ള ഇതുണ്ട് കാരണം കൂടുതലായിട്ട് പോലീസും നിയമങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കുന്നത് കൊണ്ട്
ണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആ ആണ് ആണ് ആ ജനങ്ങളെ സംശ സംശയിക്കുന്നത് കൂട്ടെ പെൺകുട്ടികളെ ഒരു സംശയം വരത്തില്ല അതിന്റെ പേരില് കൂടുതൽ ഇവര് ഇവര് അങ്ങെ ഇറക്കും ലഹരി വൽപനയ്ക്കും ഒക്കെ ആയിട്ട് അവർക്ക്തിൽ സ്ത്രീകൾക്ക് സംവരണം വരുന്നതിന്റെ പ്രശ്നമായിത് അത് സത്യം തന്നെയാ കൊറേ ഒ ഒരുപാട് അവർക്ക് സംവരണം കൊടുക്കുമ്പോ അതിനെ, ചൂഷണം ചെയ്യാനും നോക്ക്ന്നെ ഒരു തലമുറയാ ഇപ്പൊ കാണുന്നെ
ഉ ഈ ഏ പദ്ധതി വന്നതിന് ശേഷം കേരളത്തി തന്നെ ഒരു ലക്ഷ
ക്ഷക്കണക്കിന് കേസുകളാ വന്നേക്കുന്നെ അതാ ഈ അടുത്ത് ഞാനൊരു വാർത്തയിൽ കണ്ടൊരു നല്ല സുന്ദരി ഒരു കൊച്ച് അതാ കൊച്ച് എന്തോ ഏ എന്തോ ബിരുദധാരി എന്തോ ഒരു കൊച്ചാ ആ കൊച്ചിനാ ആ കൊച്ചിനെ പിടിച്ചേക്കുന്നെ
ഉ
ലഹരിയുവായിട്ട് കഞ്ചാവു ആയിട്ട് പിടിചേക്ക്ന്നു അതാ അത അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ പഠിക്കാനായിട്ട് നല്ലോണ്ണം പഠി പഠിക്കുന്ന കാര്യത്തിനൊക്കായിട്ട് വിദേശത്ത് ക്കെ വിടും അവടെ പോയി ഇങ്ങനെയൊക്കെ അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് ക്കെ അങ്ങ് ചെന്ന് പെടും ലഹരി മാഫിയയുടെ കണ്ണ് ഇവര് ഉപയോഗിക്യയും ചെയ്യും ആഹ് ഉപയോഗിക്യയും ചെയ്യും പക്ഷെ ആ പൊറമേന്ന് നോക്കുന്നൊരാൾക്കങ് വിശ്വസിക്കാൻ പറ്റ ത്തില്ല ഇവരങ്ങനെ ഉപയോഗിക്കുന്നവരാണെന്ന് പോലും മനസ്സിലാവ ത്തില്ല
രക്ഷിതാക്കള് പിന്നായിരിക്കും അറിയുന്നേ
പിന്നെ അതാ
എന്ത്‌ ചെയ്യും അതോണ്ട് ഇതൊരു വല്യ നല്ലൊരു കാര്യം തന്ന്യ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ കഴിയും ഇതിൽ നിന്ന് അടിമ ലഹരിക്ക്‌ അടി മയായി പോവാതെ ഒരുപാട് പേര് അതിനാത്ത്ന്നൊന്ന് രക് ക്ഷപ്പെടുത്താൻ കഴിയുങ്ങിൽ അത് വല്യോരു കാര്യല്ലെ എത്രോ കുടുംബങ്ങൾക്കൊരു ആശ്വാസാവും
ഈ വിദ്യാലയത്തി വെരുന്നത് ഒരുപാട് കേസുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് രക്ഷിതാക്കള് അങ്ങ് ഒതുക്കി തീർ ക്കാനാ ശ്രമിക്കുന്നെ
ആണാണ് ന്ന്ട്ട് ഇവരെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വിദ്യാലയത്യിന്ന് കൊണ്ടുപോയി ഇവരെ വിദ്യാലയത്തിന്റെ പുറത്തോട്ട് പോവും മ്പം വേറെ കൂട്ടുകെട്ടുകളി ചെന്നിട്ട്
വല്യ വല്യ പിന്നെ പ്രശ്നങ്ങളിലോട്ട് ചെന്നകപ്പെടും
ആണാണ്
കൊലപാതകങ്ങളും ആത്മഹത്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇപ്പ എ
ഇപ്പ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നായിട്ട് വെരുവാ അതാ എന്ത് ചെയ്യും വളർന്ന വരുന്നസ്ക്കൂ ഒരു പരിതി വരെ അതാ ഇതിൽ നിന്നൊക്കെ ഒരു മോചിപ്പിക്കാൻ പറ്റും ആന്ന് വിദ്യാലയത്തിൽ തന്നെ ഇതിന് വേണ്ട ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നടത്തണം എങ്കി മാത്രവെ കൊറെ ഇവിട്ത്തെ കുട്ടികൾ
ഈ മെയിനായിട്ടുന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണതയാ
രക്ഷിതാക്കള് വഴക്കു പറയാനോ അടിക്കാനോ ഒന്നും പറ്റത്തില്ല. ആന്താ?
പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം വെച്ച് ഭീഷണിപ്പെടുത്തും.
അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെ അധ്യാപകർക്കും അടിക്കാൻ പറ്റത്തില്ല. അതല്ലെ ഒ അതുകൊണ്ട് ഇപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്താലും എല്ലാത്തിനും ഒരു പണ്ടത്തെ കൂട്ടല്ല ഇപ്പൊ എല്ലാത്തിനും ഒരു ഒരു പരിധിയായി പോയി എന്ന് വെച്ചാ ഒന്നും അവർക്ക് എന്തെങ്കിലും പ്പൊ പറയുമ്പോഴത്തേക്ക് പറഞ്ഞതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതില് പേടിച്ച് രക്ഷിതാക്കളും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും.
അധ്യാപകര് വല്ലോം ചെയ്യവാന്നെങ്കി അവർക്കെതിരെ പരാതി കൊടുക്കും.
പരാതി കൊടുക്കും ഈ രക്ഷിതാക്കള് തന്നെ പരാതി കൊടുക്കും.
അതുകൊണ്ട് ഒന്നും വയ്യാത്തൊരവസ്ഥയാ പിന്നെ എടക്കെടക്ക് ഈ ബോധവൽക്കര്ണ ക്ലാസ് കൊടുത്താല് അവർ ക് ഒര് കാ നിസാരം പോല ഇവടെ വല്ല്യ സ്കൂളിലാണെങ്കി നിരന്തരം ബോധവൽക്കരണ ക്ലാസ്സാ. രക്ഷിതാക്കളെ വിളിക്കുവാണെങ്കി അവര്
അവര് ആ കമ്മറ്റി പങ്കെടുക്കതു പോലുല്ല അതാ.
സ്ഥിരം വെരുന്ന മൂന്ന് നാല് രക്ഷിതാക്കള് കാണു എപ്പഴും.
അതാ ഇതിന്റെയൊന്നും ഒരു ഗുരുതരാവസ്ഥ അറിയാത്തത് കൊണ്ടാ. ഇവരൊക്കെ അതിനാത്ത് പിന്നെ അത് നമ്മു നമ്മടെ ജീവിതത്തി വെരുമ്പഴായിരിക്കും അതി ന്റെ ബുദ്ധിമുട്ടെള് മനസ്സിലാവുന്നത്.
ഇപ്പൊ പൊറത്തുനിന്നുള്ള ഒരാക്കാണെങ്കി അത് കണ്ട് അഭിപ്രായം പറഞ്ഞാതി പഷെ നമ്മടെ സ്വന്തം വീട്ടി വെരുമ്പഴേ അതിന്റെയൊക്കെ വെല മനസ്സിലാവ
ലാവാതുള്ളു അതാ അതിന്റെ ബുദ്ധിമുട്ടെള് അപ്പോഴെല്ലാം മനസ്സിലാവത്തൊള്ളൂ. അതുകൊണ്ട് പരമാവധി ഇനി ഒ ഇന്ന് ഇനിയുള്ള കുട്ട്യേളെങ്കിലും അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവണം. അതിന് വേണ്ട ഈ ലഹരിമരുന്നുകൾക്കൊക്കെ എന്തൊരു വെലയാ. അതുകൊണ്ടല്ലേ ഈ ലഹരിമരുന്ന് ഏഹ് ഉപയോഗിക്കുന്നവര് അത് വിറ്റ് അത് ആ പണം സമ്പാദിച്ച് വീണ്ടും ലഹരി വാങ്ങിച്ച് അവർക്ക് ലഹരി വാങ്ങിക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിൽ പ്പനയും കൂടെ നടത്തുന്നത് കുഞ്ഞു കുട്ടികളുടെ ചെറിയെ
മിഠായികള് രൂപത്തിലായിപ്പം ലഹരി വെരുന്നെ
അതാ അതെ കുഞ്ഞു കുട്ട്യേളെ വെരെ അതെതെ ഇങ്ങനെയൊക്കെയു ള്ളതാമ്പോ കുഞ്ഞു കുട്ടികളൊക്കെ അത് ആകർഷിച്ച് അവ അവരെ അതിനകത്തേക്ക്
ആഹ് കെണിയിൽ പെടുത്തുന്ന ഒരു സമൂഹവായി ട്ട് മാറിയിരിക്കുന്നത് അത് കൊണ്ട് എത്രയും പെട്ടന്ന് ലഹരി തുടച്ചു നീക്കേണ്ടത് വ വല്ല്യൊര് കാര്യം തന്നെ അതിനെ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കേം വേണം.
ഒന്നു മുതൽ നാല് വരെയുള്ള പിന്നെ ക്ലാസ്സുകളിലാണെങ്കിൽ ലഹരി കൂടുതലാട്ട് അവർക്ക് കുട്ട്യേൾക്ക് എന്താണ് ലഹരിന്ന് അറിയത്തില്ല. പക്ഷെ മുതിർന്ന കുട്ടികളിൽ ത് വരെ
ഇത് വരെ ള്ള ബോധവൽക്കരണ ക്ലാസ്സ് നടക്കുന്നതും ക്കെ പ്രയോജനപ്പെടും ആണ്. കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഇ
നേരത്തെ ഈ കുട്ടികളാണെങ്കി ഈ അധ്യാപക ഇപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ എ കാശ്കള് കിട്ടുമ്പോ അത് സ്വരൂപിച്ച് വെച്ച് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളായിര്ന്ന് ചെയ്യ്ന്നെ. ഇത് ഇപ്പൊ നടക്കുന്നന്ന് പറയുന്ന ഈ ഇത് വാങ്ങിക്കാൻ വേണ്ടി അവര് പൈസ സ്വരൂപിച്ച് വെച്
വെച്ച് മയക്കുമരുന്നിന്റെ മിഠായികളും ഒക്കെ വാങ്ങിച്ച് കഴിക്കുവാ അതാ
അവർക്ക് ഒരു വട്ടം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാല് അത് വീണ്ടും വാങ്ങിച്ചത് തിന്നാനുള്ള ഒരു
പ്രവണതയാ ഉണ്ടാവുന്നത് ആ പ്രവണത മറ്റ് കു വൊ മറ്റ് ഈനകത്ത് വല്ല്യാ കെണിയിലുള്ളവന്മാര് ന്താരിക്കും
മൊതലാക്കുന്നേ
മൊതലാക്കുന്നത് ഇത് ഒന്നോ രണ്ടോ പേരെ പിടിച്ചത് കൊണ്ടായില്ല ഇതിന്റെ വമ്പന്മാരൊക്കെ എപ്പഴും രക്ഷപെടും ഇതിനകത്ത് താഴെ താഴെത്തട്ടില് ഒള്ളവരായിരിക്കും കൂടുതലായിട്ടും കേസ് ഉം അതായത് അവരെയായിരിക്കും പിടിക്കപ്പെടുന്നത് ബാക്കിയുള്ളവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഇ പറയുന്ന നേതാക്കളുൾപ്പെടെ അവരോടൊപ്പം നിൽക്കുന്നെയാ കാശുണ്ടെങ്കില് എന്തും ആവാംന്നുള്ള ഇതാണല്ലോ
ഏത് കേസിൽ നിന്നും മാറാവല്ലോ
മാറാം താ ഏ ഒന്നും അറിയാത്ത ഒരാളായിരി ക്കും ചെലപ്പം പിടിയിലാവുന്നത് ആ ഒരുപാട് നിരപരാധികള് നിരപരാധികളാ ഇതിനകത്ത് ആ പിടിയിൽ എന്നും പറഞ്ഞ് എല്ലാവരും നിരപരാധികളാണെന്നല്ല പലരും ഇങ്ങനെ എന്താണെന്ന് പോലും അറിയാതെ അത് ചെലപ്പോ വിൽ വിൽക്കേണ്ടി വെ അല്ല വിൽക്കുന്നതല്ല ആ അറിയലോ ഓരോത്തരുടെ ബാഗിലും അങ്ങനെയൊക്കെ വെച്ചിട്ടും ഒക്കെ അങ്ങനെയും പിടിക്കപ്പെടുന്നവരുണ്ട് കാറിലും ഒക്കെ വെച്ച് കടത്തുന്നതും തന്ത്രപരമായിട്ട് കടത്തുന്നതും ഒ ഒക്കെയുണ്ട് അങ്ങനെയൊക്കെ എത്രയോ പേര് നിരപരാധികള് പിടിക്കപ്പെട്ടിട്ടുണ്ട് പ്പ എല്ലാത്തിനും ഒരു
പെൺകുട്ടികളെ പലപ്പോഴും കെണിയിലാക്കുന്ന ഫീഷണിപ്പെടുത്തിയാ കാരണം അവരുടെ ചി ത്രങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ അങ്ങനെ അവരെ പ്രചരിപ്പിക്കുമെന്നും രക്ഷിതാക്കൾക്ക് അയച്ച് കൊടുക്കുമെന്നും അങ്ങനെയൊക്കെ ആവുംമ്പോ ഈ പെൺകുട്ടികള് പേടിച്ച് അങ്ങനെ നമ്മള് പല ചിത്രങ്ങളിലൂടൊക്കെ കണ്ടിട്ടുണ്ട് ഭീഷണിപ്പെടുത്തി ഇവരോട് പറയും ഇവിടുന്ന് ഇതെടുത്ത് അവിടോട്ട് എത്തിക്കണം എങ്ങനെയാലും ഏത് മാർഗ ത്തിലൂടെയാലും എത്തിക്കണോന്ന് പറയും ചില പെ പ്രശ്നങ്ങളെ
ങ്ങളില് കാശ് കൊടുത്തിട്ട്
ലക്ഷങ്ങള് വാഗ്ദാനം ചെയ്ത് ഒരു എഗ്രിമെന്റ് ഒക്കെ എടുത്തേന് ശേഷം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും
ആന്ന് ആന്ന് അത് എന്ത് തന്നെയായാലും സർക്കാരിന് ഇത് കഴിയട്ടെന്നൊരു പ്രാര്ത്ഥനേയൊള്ളൂ അത് അങ്ങനെ
ആ സർക്കാർ അത് എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്താലും അതിനെ യോജിച്ചു പോയാൽ മതി യോജിച്ചു പോകാത്തെടത്തോളം കാലം യോജിച്ചു പോകാത്തിടത്തോളം കാലം ഇതിനോക്കെ ഒരു പരിധി വരത്തില്ല